ഹലോ ഹലോ ആഹ് കേക്കുന്നുണ്ട് പറ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
ആഹ് സുഖായിട്ടിരിക്കുന്നടാ അവിടെയോ ആണല്ലേ മഴയുണ്ടോ അവിടെ
ഇന്നില്ല ഇന്ന് നല്ല വെയിലാണ് ഉച്ചക്ക് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു മഴങ്ങനെ വന്നു
ഉച്ചക്കോ ഇവിടെ ഇവിടെ രാവിലെ നല്ല തെ തെളിഞ് കെടന്നത് പക്ഷെ ഒരു ഒമ്പത് മണി ഒക്കെ സമയക്കി ആയപ്പോഴത്തേക്കും പെട്ടെന്നൊരു മഴ പെട്ടെന്നരു കോള് കേയറി വന്ന് പെ ട്ടന്നൊരു മഴ പെയ്ത് കുറെ തുണിയൊക്കെ നമ്മൾ കഴുകിയിട്ടിട്ട് ണ്ടായിരുന്നു പക്ഷെ അതൊന്നും തോ
നനഞ്ഞില്ലേടാ മഴക്കോള് കണ്ടപ്പോഴു ഞാനിങ് പറക്കി ആഹ് അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കി നനഞ്ഞ് ആഹ് നനഞ്ഞു പോയനെ കാരണം ഇതിപ്പം ഇന്ന് കഴി തുണിയല്ല രണ്ടു ദിവസം മുന്നേ കഴിയ തുണിയാ കൊണ്ടുവന്ന ഇപ്പം ആഹ് വി
വെയില് തട്ടി ഉണങ്ങാൻ
ആഹ് ഇപ്പൊ ഞാനെന്തോ ചെയ്തെന്നറിയാവോ ഞാന് ഇവിടെ ഇല്ലായിരുന്നു പുറത്ത് വരെ പോയേക്കുവാരുന്നു അപ്പൊ ഞാനിപ്പൊ തിരിച്ച് വന്നിട്ടാണെങ്കി തുണി എല്ലാം എടുത്ത് വെയിലത്തിട്ട്
ആഹ് ആഹ് അപ്പൊ കൊറേ ഉണ്ടാവും ചെയ്യൂലേ പുറത്തൊക്കെ പോയി നമ്മള് വരുമ്പോ
പിന്നേ അവിടെ ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിഞ്ഞോ
ആഹ് ആഹ് ഫുഡൊക്കെ കഴിച്ചു ഉച്ചക്കത്തെ കഴിച്ചു പിന്നെ ഇന്ന് ചെറിയ മോന്റെ ബർത്ത്ഡേ ആരുന്നു എന്റെ അപ്പൊ ആഹ് അഞ്ച്
അഞ്ചു വയസ്സോ അപ്പം ആഘോഷിച്ചോ ഭയങ്കരായിട്ട്
ആഹ് ആഹ് ആഘോഷിച്ചോന്ന് ചോയിച്ചാചെറിയ രീതീൽ ഇങ്ങനെ ഇന്നലെ രാത്രി കേക്ക് ഒക്കെ ഒന്ന് കട്ട് ഇതു പന്ത്രണ്ട് മണിക്ക് പിന്നെ ചെറുതായിട്ട് പായസം ഒക്കെ ഉണ്ടാക്കിണ്ട്
ആന്നോ വേറൊന്നും ഉണ്ടാക്കി ഇറച്ചി ഒന്നും ഇല്ലായിരുന്നോ
ഇല്ല രാത്രി എന്തെങ്കിലുമൊക്കെ ഫുഡ് പുറത്തേന്ന് കൊണ്ടരാന്ന് വിചാരിച്ചു ഇഷ്ടാണ് മന്ത് അല്ല പോയി കഴി ആഹ് ര പോയി കഴിക്കലുണ്ട് പിന്നെ വാങ്ങുവേം ചെയ്യും അപ്പൊ ഉം മന്തി അങ്ങനെ എന്തെലുംവൊക്കെ വാങ്ങീട്ട്
ആന്നോ എങ്ങനെ രണ്ട് പിള്ളേരുണ്ടോ അതോ ഒരാളെ ഉള്ളോ
ആഹ് ആഹ് അല്ല ര ഉണ്ട് രണ്ടാൾ
രണ്ടു പേരുണ്ടല്ലേ ഇളയാളുടെ ആയിരുന്നോ അതോ മൂത്താളോ
അല്ല ഇളയ ചെറിയ കുട്ടീന്റേതായിരുന്നു
ചെറിയത് അപ്പൊ മൂത്താക്ക് എത്ര എത്ര വയസ്സുണ്ട്
ആഹ് ഓനക്ക് എന്താണ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞു പതിമൂന്നാമത്തെ വയസക്ക് എത്തി ഉം ഉം ഓനക്കു ഈ ഒക്ടോബർ ഒന്നാവും
ആണോ എന്റെ മോക്കും അഞ്ച് അഞ്ചു വയസായി ട്ടില്ല നാലേ മുക്കാല് സെപ്റ്റംബർ ആകുമ്പോൾ കറക്റ്റ് അഞ്ച് വയസ്സ് ആകും
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ അവിടുത്തെ
ചായ കുടിയല്ല ഞാൻ പറഞ്ഞില്ലേ പായസം ഉണ്ടാക്കിയപ്പോ പിന്നെ ചായ ഒന്നും ഉണ്ടാക്കി ഇല്ല
ആഹ് അത് ശെരിയാ പായസം ഒരുപാട് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കാൻ പറ്റത്തില്ല ശെരിയാ
ഓരോ ക്ലാസ് എല്ലാരും ഇങ്ങനെ അത്രേ കൊറച്ചേ ഉണ്ടാക്കിട്ടുള്ളൂ പക്ഷെ എന്നാലും നമ്മള്
മതിയല്ലോ ഒരു വി
ചായ ആഹ് പിന്നെ നമ്മക്ക് വേണ്ടല്ലോ
ഞാനിപ്പം ദേ പൊറത്തു പോയിട്ട് വന്ന്
ആഹ്
പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളു പിന്നെ ഞാൻ കുറച്ചുനേരം ഇവിടെ ഇരുന്ന് ഭയങ്കര ചൂടല്ലായിരുന്നോ പുറത്തുന്ന് മഴയില്ലാഞ്ഞോണ്ടേ മഴ ഇല്ലെന്നല്ല ഉച്ചയപ്പോഴത്തേക്കില് വെയില് വന്നപ്പോഴത്തേക്കും
ആഹ് ആഹ് വെറു വെറുതെ പോയതാണോ പൊറത്തേക്ക്
വെറുതെ അല്ലെടാ എന്റെ മോക്കാണെങ്കിലേ എൻ്റെ മോക്കിണെങ്കില ഒരു പാവാടേം ഉടു പ്പ് തയ്പ്പിക്കണമായിരുന്നു അപ്പൊ അതിനാണെങ്കിൽ ഇവിടെ പരാഗില് ഓഫറുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിന് വില അപ്പൊ ഞാൻ പോയി ആഹ് പാവാടേം ഉടു പ്പ് തയ്ക്കാനുള്ളതും എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ രണ്ട് തുണിയൊക്കെ എടുത്ത് അപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്കും കൊറെ അങ്ങ് താമസിച്ചു പോയി പിന്നെ ഞാൻ ഇപ്പഴാ ചായ കുടിച്ചത്
ആണോ ആഹ് ആഹ് തയ്ക്കുവോ
ഞാൻ തയ്ക്കത്തില്ലെടാ
ആഹ് ആഹ്
നമ്മള് പൊറത്ത് കൊടുത്ത് ഇവിടെ ഒരു ഇത്തഉണ്ട് ഇല്ല ഇല്ല ഇവിടെ വീടിന്റെ അടുത്തൊരു ഇത്ത ഉണ്ട് ഇത്ത എന്റെ ബ്ലൗസ് ഒക്കെ തയ്ക്കും നല്ല പോലെ തയ്ക്കും പുള്ളിക്കാരി നല്ല നമുക്ക് ഇഷ്ടഉള്ള ഭംഗിയില് നല്ല ഭംഗില് തയ്ച്ചു തരും ചുരിദാറാണെങ്കിലും കുഞ്ഞിനാണെങ്കില്ലും എല്ലാം നല്ല പോലെ തയ്ക്കുവര് ഇിരി ദൂരം പോണം പക്ഷെ എന്നാലും അത്ര ദൂരമാണെങ്കിലും ഞാൻ പോകുവും അവരുടെ അടുത്ത് തയ്ക്കാൻ കാണാൻ നല്ല ഭംഗിയിലാ തയ്യ്ച്ച് തരുന്നേ
ആണോ ആ ആ ചിലർ ഒക്കെ അങ്ങനെ ഒരു കണ്ട് കാണ്ട് ഫോണിലൊക്കെ കണ്ട ഫോട്ടോസൊക്കെ കണ്ടാലും അതുപോലെ അടിച്ചു വരും
അവര് തയ്ച്ച തരും അത് നല്ല രസ നല്ല ഭംഗിയാ അവരിതിന് മുന്നേ എനിക്ക് രണ്ട് തുണി എടുത്ത് ഞാൻ ആദ്യമേ രണ്ട് ടോപ്പ് അടിപ്പിച്ചായിർന്ന് ടോപ്പ് മാത്രം അപ്പൊ നമ്മുടെ കറ നമ്മുടെ അതേ അളവില് നമ്മുടെ അങ്ങനെ തന്നെ അവര് തഴിച്ച് തരും അന്ന് എനിക്ക് വണ്ണക്കുറവായിരുന്നു പക്ഷെ അന്ന് തയ്ച്ചിട്ടപ്പോ ഇപ്പൊ ഭയങ്കരയിട്ട് വണ്ണം വെച്ച്
ആഹ ഞാനും അങ്ങനെ തന്നെ ഇപ്പൊ കൊറെ വണ്ണം വെച്ച്ണ് ചുമ്മാ വെക്കണ്
ഞാൻനാണെ നല്ല പോല ഇപ്പോ ഫുഡ് കഴിക്കും ഭക്ഷണം കഴിക്കും നല്ല പോലെ ഇതിന് മുന്നേ കഴ്പ്പ് കുറവായിരുന്നു
പിന്നെ ഈ മഴയൊക്കെ ആയിട്ടായികരം ഒന്ന് നല്ല വെശപ്പ് കൂടുതലും അല്ലേ
എനിക്ക് തോന്നും മഴയതൊണ്ടായിരിക്കും എല്ലാരും പറയും തണുപ്പൊക്കെ ആകുമ്പോ നമുക്ക് വിശപ്പൂടും അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ പോറ പോയപ്പം ഞാൻ എന്റെ കൂട്ടുകാരിം കൂടെ പോയത് അവള് ബിരിയാണി കഴിച്ച് ഞാൻ സാധാ ഊണ് കഴിച്ച് അപ്പൊ ഊണ് കഴിക്കുമ്പോ സാധാരണയിൽ ആദ്യം ഇട്ട ചോറ് തന്നെ നമ്മള് മതിയാ ത്തി എന്നെ സമം ഞാനങ്ങനെ പക്ഷെ ഇന്ന എന്തപ്പ അവളും പറഞ്ഞു യോ എന്തോ തീറ്റയ നീ ഇത്
ആഹ
ട്ട് അവളുടെ പകുതി ബിരിയാണി കഴിച്ച് എനിക്ക് അത്രക്കങ്ങ് വിശപ്പ് സഹിക്കാൻ പറ്റ്ന്നില്ല
ആഹ അയിന് അങ്ങനല്ലേ പോറത്ത് ത്തെ സാദാ ചോറൊക്കെ കഴിക്കുമ്പോ അയ്ക്ക് കൊറെ കൂട്ടാന്കൾ ഇണ്ടാവുല്ലേ അപ്പ അഹ് ക അഹ് ക്ക് കൂട്ടുമ്പ ഒരു രസു ആക്കാരം അപ്പൊ അങ്ങനെ പിന്നിം പിന്നിം കഴിക്കും
സാധാരണ ഗതിയിനാണ് കഴിക്കത്തില്ലട പക്ഷെ ഇപ്പൊണ്ട് ഭയങ്കര വിശപ്പ് പ്രത്യേകിച്ച് അവിടുത്തെ ആ കടയ്ല് ആ ഭക്ഷണം അടിപൊളിയാ ചോറ് സാമ്പാർ പുളിശ്ശേരി തൈര് തോരൻ മെഴുക്കുരട്ടി അവേൽ അങ്ങനെ കൊറേ ഉണ്ടായിര്ന്ന് കൂട്ടാനെ അവ തെ എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ട്ടണെ കുറച്ച് ചോരെ ഇവിടെ ഇര്ന്നിട്ട് ഒരു നാലര സമയമൊക്കെ ആയപ്പോ ഞാൻ എന്തോന്ന് അറിയാവോ നാലരല്ല അഞ്ച് മണി സമയ അയപ്പോ അപ്പൊ ഞാൻ ഇവിടെ ബ്രെഡ് ഉണ്ടായിന്നു അത് ഇഡല തട്ടിനകത്ത് ആവി കേറ്റിട്ട് ചായ കടലക്കറിയും കൂട്ടി കഴിച്ച് ഒരുപാട് ചോറ് കഴിച്ചിട്ട് നമ്മള് ബ്രെഡ് ഇല്ലേ ബ്രെഡ്
ആഹ ആഹ ആഹ
ആഹ ബ്രഡ് വാങ്ങീട്ട് ഇഡലി പാത്രംല്ലേ
ആഹ അതിൽ ആ ആ ഇഡിലി മനസ്സിലായി ഇഡിലി പാത്രം മനസ്സിലായി ആഹ അയിന് ബ്രെഡ് എന്തിനാ അങ്ങനെ ആവിക്ക് വേവിക്ക അങ്ങനെ വേവിക്കോ ക്കോ
മ്മത്തേക്കും
ആഹ
ആഹ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ലയാണത് കഴി ക്കാനായിട്ട് അത് ചിക്കൻ കറിയോ കടലക്കറിയൊക്കെ ആയ്ട്ട് കഴിച്ചാ അടിപൊളിയാ
ആഹ് ഞങ്ങളൊന്നും അങ്ങനൊന്നും കഴിക്കേ ഞങ്ങള് ബ്രഡ് കൊണ്ടരാ ഉം ബ്രെഡങ്ങനെ കൊണ്ടരും ന്ന്ട്ട് റ്റുണ്ടെങ്കില് അങ്ങനേം കൂട്ടും അല്ലങ്കില് ജാമോ അങ്ങനെന്തെലൊക്കെ വെച്ച് അങ്ങനേം കയ്ക്കും
ആഹ് എനിക്കും അതാ എനിക്ക് ഏറ്റവും ഇഷ് ഇഷ്ടം ആഹ് എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്രെഡും ജാമും അതായത് നമ്മടെ പൈനാപ്പ് അ ഇത് മിക്സ് ചെയ്തട്ടൊള്ള ജാമില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാ അത് ആഹ് ആ ജാമും കൂട്ടിയാ കഴിക്കുന്നെ. പിന്നാ പിന്നെ പിന്നെ ആയപ്പ നെയ്യില്ലേ നെയ്യ് നെയ്യ്ല് വറു പൊരിച്ച് കഴിക്കും ബ്രെഡ്. പക്ഷെ ഇപ്പഴാറ് ക്ക ഞാനീ അടുത്തെടക്ക് ഈ അടുത്തെടക്കാണ് ഞാൻ ഇതിന് മുന്നെ പഠിക്കാൻ പോയപ്പോ ഹോസ്റ്റലില് ഞങ്ങക്ക് ബ്രെഡും ഇതുപോലെ ആവി കേറ്റീട്ട് മൊട്ടക്കറിയായിട്ട് ഒരു വട്ടം തന്ന്. മൊട്ടക്കറീന്ന് വെ ഇതിനെ തേങ്ങ അരച്ച് കെഴങ്ങൊക്ക ചേർത്ത മൊട്ടക്കറി അപ്പൊ അവിടുത്തെ ഏരിയയുടെ ഇത് വെച്ചിട്ടായിരിക്കാം അങ്ങന തന്നെ എഹ് ക്രിസ്ത്യൻസിന്റെ ഹോസ്റ്റലാ അപ്പ അവരുടെ ഫുഡ് ഒക്കെ അല്ലേ നമുക്ക് തരുന്നേ അപ്പം അന്ന് ഞാൻ കഴിച്ചിട്ടൊണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ എടേ ഇതുപോലെ ബ്രെഡ് വെറുതെ കഴിക്കുവാരുന്നു കട കറിയുടെ ഒക്കെ കൂടെ ക്ഷേ ഇന്ന് ജോജു ജോർജാണെങ്കി ഇൻസ്‌റ്റേലൊരു വീ വീഡിയോ വ എ വീഡിയോ കണ്ടപ്പോണ്ട് ബ്രെഡും സ്റ്റൂഉം ഇഷ്ടമാണെന്ന് ഒ ബ്രെഡ് ആവി കേറ്റിട്ട് ചിക്കൻ സ്റ്റൂവായിട്ട് കഴിക്കുന്ന അപ്പം ഞാനെന്തെയ്ത് ബ്രഡ് കഴിഞ്ഞാ ഇത് അങ്ങനാ ഇഡ്ഡലി പാത്രത്തി വെച്ച് ആവി കേറ്റിട്ട് ചിക്കനു ആട്ട് കഴിച്ചപ്പ നല്ലര് നല്ല രുചി ഒണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അപ്പ ഇന്ന് ഇവിടെ രാവിലെ പൂ ആഹ് ഇല്ല ഇല്ല ല്ല ല്ല അത് നമ്മളൊന്ന് ആവി കേറ്റിട്ട് അപ്പ തന്നെ അങ്ങ് എടുക്കണം ബ്രെഡ് നല്ല ഏഹ് ബ വാന്ന് വെച്ചാ എഹ് എളകി പോവൊത്തൊന്നു ഇല്ല. സാധാരണ ബ്രെഡ് നമ്മള് പൊട്ട് ട്ടിക്ക്മ്പ എങ്ങന പൊടിഞ്ഞു പൊടിഞ്ഞു പോകും ഏഹ് പക്ഷെ ഇത് പൊടിയത്തൊന്നും ഇല്ല ഇങ്ങന നല്ല പോലെ വരും നല്ലെയാണത് ഒന്ന് ഒരു ഒരുസം ഒണ്ടാ ക്കി നോക്കങ്ങനെ ആഹ് എന്നിട്ട് അപ് പ്രെ ഇവിട രാവിലെ പൂരിയും കടലക്കറിയാര്ന്ന് പൂരി ഇല്ലേ പൂരി പൂരിയും കടലക്കറി ആരുന്നോ ആഹ് അപ്പം അപ്പ ഞാനോ രാവിലെ എഴുന്നേറ്റപ്പ അമ്മ കടലക്കറിയൊക്കെ ഒണ്ടാക്കി. അപ്പൊ ഞാന് എന്തോ ചെയ്ത് എനിക്ക് എനിക്ക് നല്ല പോലെ വെശന്നോണ്ട് എട്ട് എട്ടരയായി എട്ട് മണി എന്തോ ആയി ഞാൻ എഴുന്നേറ്റപ്പൊ. അപ്പ ഞാൻ ബ്രെഡ് അങ്ങനെ ഒണ്ടാക്കി കഴിച്ച് തൽക്കാലം. എന്നിട്ട് പിന്നെ കൊറേ കഴിഞ്ഞപ്പോ ഏഹ് പൂരിയും കടലക്കറിയും കൂടെ കഴിച്ച് ഏഹ്
ബൂ ആഹ് പൂരി എങ്ങനെയാണ് മൈദ് മൈദയിലാണോ അതോ ഗോതമ്പ് പ്പൊടിയിലാണോ ഉണ്ടാക്കാറ്
ആഹ് മൈദയും ഗോതമ്പ് പൊടി റവയും കൂടി ചേർത്താ പൂരി ഒണ്ടാക്കുന്ന
ഏഹ് ആഹ്
നമ്മള് ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോ ഒരു ഇതിലല്ലേ പൂരി കിട്ടുന്നേ അപ്പൊ അതിനകത്ത് അവര് റവ ചേർക്കാം അപ്പൊ ഞാനും റവ ചേർത്താ ഒണ്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ട് അത് ഇവടെ രണ്ടൂന്ന് ദെവസം കൊണ്ട് പൂരിയാ ഒണ്ടാക്കുന്നത് ഇന്നലെ മെനഞ്ഞാന്ന് പൂരിയും കെഴങ്ങ് കറീം ആര്ന്ന് ര്ന്നു ആഹ് ഇന്നലെ ഇന്നലെ ഇവിടെ എന്തുവാരുന്നു അയ്യോ ഇന്നലെ പൂരി അല്ലാരുന്നു ഇന്നലെ വേറെ എന്തോ അമ്മ ഒണ്ടാക്കി ആഹ് ദോശേം ചമ്മന്തിയും. ഇന്ന് പൂരിയും കടലക്കറിയും ഉം ഇല്ലേ അതെനിക്കിഷ്ടാ അതുപോലെ പ ആഹ് പക്ഷേ നമ്മള് ഒരുപാട് കഴിക്കരുത് പൂരി. കാരണംന്ന് വെ വെച്ച് യിഞ്ഞാലേയ് എന്തുവാ ഇത് ആഹ് നമുക്ക് പെ ട്ടെന്ന് കൊളസ്ട്രോള് വരും. കോഴി യുണ്ടോവിടെ
രാണ്. ആഹ് കോഴിണ്ട്. ഉം വീട്ടിലില്ല അപ്പറത്തെ വീട്ടിലൊക്കെണ്ട്
ആഹ് ആണല്ലേ. ന്ത് ഫാമാണോ അതോ അല്ലാതെ കോ
അല്ല ഓല് വളർത്ത്ത്. വീട്ട്ല് വളർത്ത്ണെ കോഴിണ്ട്. ഇല്ല ഇൻക്ക്ല്ലാ.
ആണല്ലേ
ഉം. ആഹ് എനിക്കല്ലാ അഹ് ൻക്ക് പിന്നേ ആ അങ്ങനെ ആകെ അപ്പിട്ട് എല്ലോട്ത്തും. പ്പ ങ്ങനെ ൻക് മടി വളർ ത്താന്. ആഹ് അപ്പൊ ഞാനങ്ങനെ വാങ്ങല് ല്ലാ. ഏഹ് വാങ്ങിട്ടില്ല.
പശുവോ അങ്ങ
ഇല്ലാ. അങ്ങൻത്തൊന്നുല്ല. മൃഗങ്ങളായിട്ട് ഒന്നുല്ല്യാ.
ആണല്ലേ ഇവടെയു ഇല്ല. ഒന്ന് പണ്ടുണ്ടായിരുന്നു വീട്ടില് ആടൊക്കെ പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നും ഇല്ല വീട്ടില്. കോഴിയോ ഉം.
ഉം ആടൊക്കെ എന്റെ വീട്ടില്ണ്ടായിരുന്നു. ഇവടീം ണ്ട് പണ്ടത്തെ തിലൊക്കെ ഞാനൊക്കെ വരൂ ന്നേന് മുന്നേ ണ്ടായിര്ന്ന് അർണു. പശൊക്കെ ണ്ടായിര്ന്ന് പർഞ്ഞേ ട്ടീനി. പിന്നെ അത് പൊൾച്ച് പിന്നെ ഉമ്മയൊക്കെ മ ഏഹ് ഉമ്മാകൊക്കെ വയ്യാണ്ടായി. പിന്നെ അങ്ങനെ അത് ഒഴിവാക്കീ അർഞ്ഞു. ആഹ്
ആണല്ലേ. ആഹ് എന്ത് പാത്രം കഴുകുവായിരുന്നോ?
ന്ന ശരിട്ട ന്നാല്. ന്ന ഞാൻ പിന്നെ വിളിക്കാവേ ട്ടൊ ന്നാല്